ആ പറയു ഇവിടെ
എന്താ ഇവിടെ, റൂമിലിങ്ങനെ ഇരിക്ക. ഞങ്ങള് മാച്ച് കാണാൻള്ള തയ്യാറെടുപ്പിലായിരുന്നു.
ഓ ഇന്ന് ഈ സ്പെയിനിന്റെ കളി നടക്കണ്ടല്ലോല്ലേ
ആ സ്പെയിനും സ്പെയിനും വേറെ ആരായിരുന്നു
ഉം നെതർലാൻഡ് അല്ല അതിപ്പ ഏതൊരു സിമ്പിൾ ടീം ആണ് അവർക്ക് ഓർമ്മല്ല എന്തായാലും എന്തായാലും ഇവര് ഇന്നത്തെ കളിന്റെ ടീം ഏതാ ഇന്നിപ്പോ ആര് ജയിക്ക
എനിക്കങ്ങനെ പ്രത്യേയ്ച്ച് ടീമൊന്നുല്ല ഞാനീ സ്പെയിനന്നേകാ അയിൽ ജയിക്ക യമാലൊക്കെ നല്ല പെർഫോമൻസ് ആണല്ലോ ആ സ്പെയിനും ഓസ്ട്രിയ ആണ് മറ്റേ അർജന്റീന രണ്ടേ പൂജ്യത്തിനൊക്കെ തോല്പ്പിച്ച ടീം
അപ്പൊ കളിണ്ടാവും ലെ
ആഹ്, കളിയ്ണ്ടാവണം. ന്നാല് എങ്ങനെലൊക്കെ ആയിട്ട് സ്പെൻ ജെയിക്കും.
ശെ ഞാൻ പറേട്ടെ ഈ സ്പെയിന് മറ്റേ നമ്മൾ ഏതോ ഒരു ലക്ഷം ആൾക്കാരിലോ നാട്ടിത്തെ ആൾക്കാർ വന്നിട്ട് പുടിച്ചി ത് കണ്ടിന്നില്ലേ ഈ ലോകകപ്പ് തന്നെണത് അത് ശ്രദ്ധിചോ
എന്ത് ഞാൻ അറിഞ്ഞിലല്ലോ
ഹാ സമലന് ഏഹ് സ സ സമനിലി തളച്ചിലടാവര് ഒരു ഗോളി മാത്രം കളിച്ചിട്ട് ന്നട്ട് വെറും ചർച്ചല്ലേന്ന് മാധ്യമങ്ങള്ല് എന്താച്ച് കഴിഞ്ഞാല് ഈ എന്താ പറയ ആൾകള് ഇത്രീം എന്താ ഗോളി മാത്രം തട്ക്ക ബാക്കി പത്താള് കളിച്ചിട്ടുണ്ടോന്നന്നെ അറീല എങ്ങനെ അടിച്ചാലും തട്ക്ക്ണ്ട് സമനിലീൽ അമ്മാരി ചെറ്യേരു ടീമിനേട്ട് ടീമിന്റെ പേര് ങ്ങ് ഓർമ്മ വരണില്ല എന്താണെലും കോമഡി ആയിട്ട്ണ്ടത് കാരണം സ്പെയിനെ പോലെ അത്രീം വെല്യേ കളിക്കാരെ പുടിച്ചിട്ട് സമനിലിതളച്ചു പറഞ്ഞപ്പതന്നെ ടീമിലെ ടീമിലെ ഗോളിനേണ് ട്ത്ത് പറേണ്ട് നാപ്പ ത് വ യസ്സെന്തോ ആയിക്കണ് മൂപ്പർക്ക്
ആഹ് ഓർമ്മ വന്നു ഓർമ്മ വന്നു ഓർമ്മ വന്നു ഏതോ ക്യാപ്പവെർതെ ആണോ ക്യാപ്പ്
ആഹ് അങ്ങൻ തോന്ന്ണ്ടിനിക് അതന്നെ തോണുന്നു കാപോ വെർതെ തോണ്ട് അതോരേട്ടഞല്ലേ കളിച്ചേ അതോ അർജന്റീനെ ആരാണ് ആ അർജന്റീനക്ക് അട്ത്തെ അവരേട്ടാണ് കളി വര്ന്നത് കേപോ വെർദെനേട്ടഞ്ഞല്ലേ കളി വര്ണത് അതെ തോണ്ണ്ട് ആഹ് തന്നെ തന്നെ എന്തായാലും അതൊക്കെ ഒരു കള്യഞ്ഞെക്കാരം ഈ പോക്കാണെങ്കി കാരണം ഇപ്രാവശ്യം നമ്മൾ ഉദ്ദേശിച്ച മാര്യോന്നല്ല ഇംഗ്ലണ്ട് വരെ പുറത്തായിട്ട്ണ്ട് അത് ചെറി ചെറ്യേ പ്പ ഇന്നൽത്തെ സെനഗളിന്റെ കളി ശ്രദ്ധിച്ച അറിയാൻ കയും ഇവരിത് സത്യം പറഞ്ഞാ അത് ഓഫ്സൈഡ് അല്ലെങ്കില് പെനാൽറ്റി കൊടു കാല്ലത് ത്ണ്ടായില്ല ലാസ്റ്റ് എക്സ്ട്രാ ടൈമില് ഗോൾ അടിച്ചാൽ ഇത് കണ്ടീന്നൊയ്യ്
സെനഗൾന്റെ മാച്ച് ഞാൻ കണ്ടിട്ടില്ല സെനഗലിനെ എത്രെ മൂന്നേ ഒന്നോ മൂന്നേ രണ്ടിനേറ്റല്ലേ തോൽപ്പിച്ച് എന്തോ അല്ലേ
ആ രണ്ടെ മൂന്ന് അങ്ങനെ അത് ലാസ്റ്റ് നിമിഷത്തില് എക്സ്ട്രാ ടൈമില് എക്സ്ട്രാ ടൈം കൊടുത്ത് പിന്നെ ലാസ്റ്റൊരു അയ്ലൊരു നമ്മൾ ടൈം അധികം വെക്കൂലേ അയ്ലാണ് ഈ പെനാൽറ്റി ഇത് വിധിച്ചത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്തൊരു വിഷമായിട്ടോ കാരണന്താവെച്ച് കയ്ഞ്ഞാല് മറ്റേ ടീം ഉറപ്പിച്ചാണ് തോററ്റൂന്ന് കാരണം രണ്ടു ഗോള് ഫസ്റ്റ് ഇവരാണ് അടിച്ചിട്ട്ള്ളത് ന്നിട്ട് തിരിച്ച് ഇവര് രണ്ടെണ്ണം എക്സ്ട്രാ ടൈമിലാണ് തിരിച്ചടിച്ചത് അയ്ന് ശേഷം മൂന്നാത്തെ ഗോൾ പെനാൽറ്റി വിതിച്ചിട്ട് അങ്ങനെ വാറ് കൊടുത്തിട്ട് പെനാൽറ്റി ഇഴിച്ചിട്ടാണ് സംഭവിച്ചിട്ട്ള്ളത് നിലവിൽ അതേപോല്തന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നാല് മണിക്കൊര് മാച്ച് വരാനുണ്ട് കാരണം ഒരുപാട് ആരാധകര്ള്ള വ്യക്തിന്റെ ടീമാണ് അഥവാ പോർച്ചുഗൽന്ന് പറഞ്ഞാല് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അതെ ക്രൊയേഷ്യ ആഹ് തോണണ്ട് ഓപ്പോസിറ്റ്തിന്റെ ഒരു കാഴ്ചപ്പാട് നാല് മണിക്കാണ് കടയിൽ വരുന്നത് അത് അതിനെ കുറച്ച് എന്താ അന്റെ അഭി പ്രായം
ആഹ് പോർച്ചുഗല് കളി അല്ലേ പോർച്ചുഗലിലും കൊറേഷ്യയാണ് മറ്റേ ക്രൊയേഷ്യന്റെ ഒരു മുഖതാരം എന്ന് പറഞ്ഞാല് തേലൂക്കാ മോട്ടിച്ചല്ലേ അവരന്ന് പറഞ്ഞാല് ഇപ്പൊ ക്രിസ്ത്യാനും ഉമ് മോട്ടർച്ചൊക്കെ റയലില് ഒരേ ഒരേ സമയത്ത് കളിച്ചു ന്നിട്ട് പേരാണ് രണ്ടും നല്ല ഒരുപാട് സ്കോർ എന്തൊക്കെ ചെയ്ത സമയം ആൾക്കാരാണ് പക്ഷെ ഏതായാലും ഏഹ് ഈ മാച്ചിനെ ഒന്നുകൂടി കൗതുകം നൽകുന്നത് പറഞ്ഞാല് ക്രിസ്ത്യാനോയുടെ പെർഫോമൻസ് എങ്ങനെയാവുള്ളതാണ് കാരണം ഈ വേൾഡ് കപ്പിലിപ്പോ അവര് പോർച്ചുഗൽ മൂന്ന് കളി കളിച്ച് അതില് ഒന്നാമ ഫസ്റ്റ് കളിയില് ക്രിസ്ത്യാനര് വെറും ഒരു നാട്ടി വെച്ച ഒരു പ്രതിമയെ പോലെ വെറുതെ ഗോളിബോസിന് തൊട്ട് കാര്യ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഏഹ് വെറുതെ ഒരു ഗോളോ ഒരു അസിസ്റ്റ് ഇല്ല ഗോള് ഫിനിഷിംങ്‌ ഇല്ല ഒന്നും ഇല്ലാതെ ഒരു ഫാൻസിനെ ചടപ്പിക്കുന്ന രീതിയിലുള്ളരു പെർഫോമൻസ് ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ കളിക്ക് വന്ന സമയത്ത് ഏഹ് അദ്ദേഹം ഒരു രണ്ട് ഗോൾ അടിച്ചു ശരിയാണ് പക്ഷെ മൂന്നാമത്തെ കളിക്ക് വന്നപ്പോ ആമാന്തത വീണ്ടും തുടർന്നു അദ്ദേഹത്തിന് സ്വന്തം ടീം പരിഗണിക്കാതെ ഏഹ് കൊടുക്കുന്നില്ല ഒരു പാസ് പോലും കിട്ടാത്ത ഏഹ് എന്നാൽ അങ്ങോട്ട് ചേർന്ന് മെസ്സിയെ പോലെ ഏഹ് കളിയുടെ മൈതാനത്തിലേ കാണ്ട് ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് പ്പോ പന്തെട്ത്ത് ഗോളടിക്കാ ന്നുള്ളൊരു പ്രവണത അദ്ദേഹത്തി നിന്ന് കാണുന്നില്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ഇത്ര അധികം ഫാൻസ് കേരളത്തി ഉണ്ടകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നാളെ എങ്ങനെണ്ടാവും അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ചാൻസ് നോക്കിയാണല്ലോ പറയുന്നത് എങ്ങനെ ആകും എന്നുള്ളത് വളരെ ആകാംഷയോടെ കാണുന്ന ഒരു മാച്ചായിരിക്കും നാളെ രാവിലെ
തീർച്ചയായിട്ടും കാരണം ഇപ്രാവശ്യെങ്കിലും അവർക്ക് കപ്പ് കിട്ടണം എന്നാണ് ഏതൊരു ടീമിന്റെ ആളുകളുടെയും ആഗ്രഹം കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ത്തോളം പത്തു നാല്പ്പത് വയസ്സ് കഴിഞ്ഞ് ഇനിയിപ്പോ ഒരു അവസാന അവസരം ഇണ്ടാവോന്ന് എനിക്ക് തോന്നുന്നില്ല സംഭവഷ ശരിയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ആളുകൾ ബുദ്ധിമുട്ട് എന്താെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നിലവില എന്താ പുതിയൊരു അവസര ഇഞ്ഞ് വരില്ല ചിലപ്പോ രണ്ടായിരത്തി മുപ്പതിലും ഇണ്ടാവും പറയ ണ്ട് പക്ഷെ ഈ പോക്കാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഇതില് കിട്ടിട്ട് അവര് ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കളി ഞാൻ കണ്ടപ്പോ അത് അത്രയും സിമ്പിൾ ടീമി നായിട്ട് ബാൾ ഫുൾ ടൈം ഇവരുടെ അടുത്തായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം അവർക്ക് ടിക്കറ്റക്കി അടിച്ച് എന്താ സ്വന്തം കോർട്ടിൽ കളിച്ചിട്ടല്ലല്ലോ കാര്യം ഇത് പോസ്റ്റിന്റെ ഉള്ളിലേക്ക് ഓപ്പോസിറ്റ് ടീമിന്റെ പോസ്റ്റേക്ക് എത്തിക്കലാണ് അവിടെ കഴിവ് അവിടെ ഒരു ഗോൾ അടിച്ചപ്പോ നാലഞ്ചാം മിനിറ്റിലൊക്കെ ഒരു ഗോളൊക്കെ അടിച്ചു പക്ഷെ തിരിച്ചൊരു ഗോള് ഇവര് ഈ പറഞ്ഞ മാതിരി രണ്ടാമതൊരു ഗോൾ അടിക്കാൻ അവര് ശ്രമിച്ചിലാന്നും പോരാത്തതിനും തിരിച്ച് അവര് ഒരു ഗോൾ വിട്ടപ്പോ കളി ആകെ കൈവിട്ടു പോയി പിന്നെ അവർക്ക് അവരുടെ ഡിഫൻഡിങ്ങും ആകപ്പാട ആയതോണ്ട് അവർക്ക് പിന്നെ ഗോളടിച്ചാ പറ്റയില്ലന്ന് ഇന്റെ ഒരു കാര്യമാണ് അതേ പോലെ തന്നെ രണ്ടാമത്തെ കളികാരണെങ്കിൽ ഈ ഉസ്ബെക്കി സ്ഥാനായിട്ടൊക്കെ കളിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം കുഴപ്പല്ലാത്ത രീതിയിൽ അവര് കളിച്ച് നാലഞ്ചു കോളൊക്കെ നേടി പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ എ ഏറ്റവും താഴത്തേക്ക് പോണ ഒരു രംഗം കണ്ട് ഇപ്പൊ അവസാനത്തെ കളിയിൽ സമനില പിടിക്ക എന്ന് പറഞ്ഞ ബെൽജിയത്ത് ബെൽജിയം എല്ല ഏതോ ഒരു ടീമിനയിട്ട് അവര് എന്താറയാ സമ നില പിടിച്ചെ അങ്ങനൊക്കെ നോക്കുമ്പം എന്താ വെച്ചു കഴിഞ്ഞാല് ഇവര് വളരെ മോശം പ്രകടനം ഇപ്പഴും ഈഹ് നിങ്ങളു പറഞ്ഞ പോൽ തന്നെ മറ്റേ ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഒരു അവ അദ്ദേഹത്തിന് ആരാധിക്കുന്ന അതല്ലെങ്കി അദ്ദേഹത്തിന്റെ കളി ഇഷ്ട്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഭയങ്കര വേഷമായിട്ടുണ്ടാവും. അദ്ദേഹം പണ്ടത്തൊരു ഒരു വരക്കലോ അല്ലെങ്കിൽ ഒരു പാസോ അങ്ങനൊരു നീ പറഞ്ഞ പോല തന്നെ ബാള് വേട്ച്ച് കളിക്ക ക്കണൊരു ഒരു ഒരു ഇത് കാണാൻ കഴിയുന്നില്ല. ആർക്കോ വേണ്ടി അവരുടെ ടീംമ് കളിക്കുണു എന്നാണ് ആ കളി കണ്ടപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനിപ്പം നാളത് ആഹ്
ഇപ്പം നോക്ക്‌ണ സമയത്ത് ഈ ക്രിസ്ത്യാനോ സ്വന്തം ടീമിനൊരു ഭാരമാവുന്നുണ്ടോന്നൊരു ചർച്ചയാണ് കാരണം ഏഹ് മറ്റു ടീമുകളൊക്കെ ഏഹ് തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട കളിക്കാരെ തന്നെ അങ്ങനെ ഫുൾ ടൈം ഒന്നും കളിക്കാൻ നിർബന്ധിക്കുന്നില്ല. ഏഹ് അതിപ്പം മിസ്സി ആണെങ്കി തന്നെ പ്പം അതിപ്പം അധികം രണ്ട് മാച്ചിലൊക്കെ സെക്കൻഡ് ഹാഫിന് ഷേഷേ വരുന്നുള്ളൂ. ഇതിനെ നെയ്മറു പിന്നെ ഇഞ്ചനാ ണെന്ന് വെക്കാം. ഏഹ് അദ്ദേഹം ഏഹ് സെക്കൻഡ് മാച്ച് സെക്കൻഡ് ഹാഫിനെ വളരെ ഹൈഡ്രേഷനെ വീണ്ടും വരുന്നുള്ളൂ, ഏഹ് വേറാണെങ്കിലും ഏഹ് പലരും എനന്തെ തങ്ങടെ മേ നിരയിലുള്ള ആൾക്കാരൊക്കെ സൂപ്രസഭായിട്ടാണ് വെക്കുന്നത്, പക്ഷ ക്രിസ്ത്യാനോ ഈ മൂന്ന് കളീലും തൊണ്ണൂറ് മിനിറ്റിലും വല്ലിയേ കാര്യമായിട്ടുള്ള ഏഹ് സംഭവനകളൊന്നും നൽകാഞ്ഞിട്ടും, മ്മ് ആഹ് അവരുടെ കോച്ച് ഇങ്ങനെ ടീമില് നിലനിർത്തുന്നത് എനിക്ക് തോന്നുന്നത് ഈഹ് ഏഹ് സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിൽ ലൂടെയുള്ള അദ്ദേഹത്തിന്റെ ഏഹ് എണ്ണമറ്റ ആരാധകരുടെ ഏഹ് മണം ആ ഒരു ചോദ്യം അവടെ ഉണ്ടല്ലോ.
തീർച്ചയായിട്ടും, അതീ ഇയ് പറഞ്ഞത് കറക്റ്റാണ് കാരണം എന്തോയ്ച്ചയ് ഞ്ഞാലേയ് ഇവരീ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇറക്കാതിരുന്നാല് നല്ല ചോദ്യോം വരും വിമർശ് ജനങ്ങളു വരും ഒരുപാട് പ്രശ്നം ഇതിനു മുമ്പത്തെ ഒരു കോച്ച് ഇതേപോലെ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തിയിട്ട് ഭയങ്കരായിട്ടുള്ള പ്രശ് ണ്ടായി അദ്ദേഹത്തിനെ പിരിച്ചു വിടണ്ട അവസ്കാരം ഇതിന് കഴിഞ്ഞ വർഷത്തേറ്റരു ഒരുപാട് ടൈമു അദ്ദേഹത്തിനെ എറക്കാതെ പെട്ടെന്ന് പിൻവലിക്കണൊക്കെ ഒരു സംഭവം നമ്മളെ കഴിഞ്ഞ വേൾഡ് കപ്പില് കണ്ടതാണ് അതോടക്കന്നെ അദ്ദേഹത്തിനെ ഒഴിവാക്കും ചെയ്തു. എന്നിരുന്നാലും നമ്മളിപ്പൊരു ഫുട്ബോൾ പ്രേമി എന്ന നിലക്ക് എനിക്ക് ഇന്റൊരു കാഴ്ച പ്പാട് പറയാണെങ്കി അവർക്ക് ഒരു കപ്പ് കിട്ടണം എന്ന്നെയാണ് എന്റിം ആഗ്രഹം. അതുപോലതന്നെ ഈ പറഞ്ഞ പോലെ നെയ്മറെ നെയ്മറെന്നു പറഞ്ഞാൽ അദ്ദേഹം വളർന്നു വരുന്നൊരു കളിക്കാരാണ് പഷേ പ്പെന്തുവാ അദ്ദേഹത്തിന് കളിക്കാന യക്കുന്നില്ല എന്നാണ് ആളുകളെ ഇപ്പോൾ നിലവിലെ നമ്മളെ കഴിഞ്ഞ വേൾഡുകപ്പോ ഒരുപാട് ഇഞ്ചുറികൾക്കു ശേഷം അദ്ദേഹം വീണ്ടും കൊറച്ചു ടൈമെ കൊറച്ചു ടൈം കഴിഞ്ഞ കളിയിൽ അയിന്റെ മുമ്പത്തെ കളിയിലിറങ്ങി. ഈ കഴിഞ്ഞിടെ ബ്രസീലിന്റെ കളി ശ്രദ്ധിച്ചീന്നോ അതിന്റെ അവസ്ഥ എന്തരുന്നു?
ആഹ് ജപ്പാനും ബ്രസീലുള്ള കളിയല്ലേ ഞാൻ വളരെ ആകാംക്ഷയോടെ കണ്ടൊരു കളിയാണ് കാരണം ഞാൻ എന്നാലേ ഈഹ് ജപ് ജപ്പാനോട് ചെറിയൊരു ചായം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ എന്തായാലും അറിയാം മാച്ച് കാണുന്നെന് മുമ്പ് തന്നെ ജപ്പാൻ നല്ല രീതിയിലു കളിക്കും എന്തായാലും ബ്രസീൽ എങ്ങനേലും ജയിക്കും എന്നാലും ജപ്പാൻ നല്ല കളി കാഴ്ച ച്ചു വെക്കുന്നുള്ളൊരു മൈൻഡിലൂടന്നെയാണ് കണ്ടത് പക്ഷേ ആദ്യായിട്ടന്നെ ജപ്പാനൊരു ഗോള്ട്ട സമയത്ത് ഒന്നൂടൊരു പ്രതീക്ഷ ഇനി എങ്ങാനും ജപ്പാൻ കേറി വേൾഡ് കപ്പ് അടിക്കുവോ പക്ഷേ ഏഹ്, വിനീഷ്യസും ഏഹ് മറ്റു താരങ്ങളൊക്കെ അവരുടെ യഥാർ പൊറത്തെടുത്തതോടെ ജപ്പാന് ഏഹ് കീഴടങ്ങേണ്ടി വന്നൂന്നാണ് പറയണേ കാരണം അവര് ഫസ്റ്റ് ഹാഫില് ജപ്പാന്റടുത്തന്നെയാണ് കളി ഏഹ് മൊത്തം മൊമന്റോക്കെ ചെക്ക് ചെയ്യണ സമയത്ത് ജപ്പാനെ ഇങ്ങനെ എറങ്ങി തുടിച്ച് കളിക്കേണ് അവര് നല്ലോടി പന്ത് അവര കാലിന്ന് പോകുന്ന നിമിഷങ്ങള് വളരെ കൊറവായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ലാ അവര് എന്തോ സെക്കൻഡ് ഹാഫില് അവര പെർഫോമൻസ് കൊറഞ്ഞു അവര് ക്ഷീണിച്ചോണ്ടാണോ എന്തൊണോ അറിയില്ല സെക്കൻഡ് അവൻസ് സെക്കൻഡ് ഹാഫില് പെർഫോമൻസ് കൊറഞ്ഞ് മൊത്തം ഡിഫൻസിലോട്ട് വന്നു അറ്റാക്കിങ്ങ് കൊറഞ്ഞു ബ്രസീല് ആ അവസരം മുതലാക്കി വളരെ നല്ല മികച്ച രണ്ട് ഗോളുകൾ തുടർന്നു അങ്ങനെ ബ്രസീല് മ്ഹ് യാദൃച്ചികമായിട്ട് ജയിച്ചു അതാണിപ്പോ ഉണ്ടായത്
അതെ തീർച്ചയായിട്ടും അദ്ദേഹം അവര്ന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എന്താ സംഭവിച്ചേന്ന് വെച്ചാല് ഈ ന അമ്പത്തഞ്ച് മിനിറ്റ് വരെ അവര് എന്താ പറയാ ജപ്പാന്റെത്ത്ന്ന് താങ്കൾ പറഞ്ഞ പോലെ കളി വന്നത് അത് ന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടു ത്ത് പറയേണ്ട ഒരു കാര്യം തന്നേണ് അത്യാവിശ്യത്തിന്റെ അപ്പുറം അവര് ഓട്ടന്ന് പറഞ്ഞാൽ ചില്ലറ ഓട്ടൊന്നും അല്ല ആൾക്കാര് ഹൈ എന്നന്നെ ഉള്ളൂ പക്ഷെ അവര് ഓടിക്കളി ഫസ്റ്റ് ഹാഫില് ഗോളടിച്ച് ഞാനും കരുതി ഒരു നിമിഷം ഇവര് ബ്രസീല് തലമ്മേ കൈ വെക്കേണ്ടി വരുന്ന് ഫ്ളാക്സൊക്കെ ഊരി വെക്കേണ്ടി വന്നൂ പക്ഷെ എന്തോ ആ ലാസ്റ്റ് നിമിഷം ഓല് പിടിച്ച് തിരിച്ചു വന്നത് ഈ ഇവരെ സംബന്ധിച്ച് ആകെ അങ്ങട് ഇല്ലാണ്ട് പോല ഡിഫൻഡേഴ്സിന് മാത്രം എറക്കി ഒരു അറ്റാക്കിന് വീണ്ടും ശ്രമിക്കാത്തോണ്ടാണ് അങ്ങനത്തൊരു സംഭവൊണ്ടായത് എന്താലും നമുക്കേ ഇന്നത്തെ കളി കണ്ടിട്ട് സ്പെയിന്റെ കളി നടക്കല്ലേ ഞാൻ അപ്പൊ അത് കാണാൻ പോവാണ് അത് കഴിഞ്ഞട്ട് ഞാൻ നിനക്ക് വിളിക്കണ്ട് കേട്ടോ
ആഹ് ഓക്കെ ഓക്കെ ശരി എന്നാ